ആ കേ ൾക്കുന്നുണ്ടോ?
ആ കേൾക്കുന്നുണ്ട്. ആഹ് പറ എന്തോണ്ട് ഓ ഇങ്ങനെ ഇങ്ങനെ ഇവിടെയും സുഖാ രിക്കുന്നു മഴ ആയോണ്ട് എന്താ പറയാ പുറത്തോട്ട് ഇറങ്ങാൻ ഇന്നൊന്നും തോന്നുന്നില്ലെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു.
ആ അതെ ഇവിടെ ഇപ്പം രണ്ടു ദിവസമായിട്ട് ഇച്ചിരി തോർച്ചയുണ്ട് മഴയുണ്ട് എങ്കിലും ചെറുതായിട്ടൊരു കഴിഞ്ഞ ദിവസം വെച്ച് നോക്കുമ്പോ ആ ഇച്ചിരി
അല്ല ഇവിടെ രാവിലെ ഇന്നലെ വൈകി് ഇന്നലെ മൊത്തോം മഴ ഉണ്ടായിരുന്നു ഇടക്കിടക്ക് ഇന്നും രാവിലെ ഉ ഉച്ചവരെ നല്ല മഴയാരുന്നു അങ്ങനെ എളയആൾക്കിന്ന് പഠി ഇപ്പൊ കൊറച്ചിന് ആ മഴ ഉണ്ടായിരുന്നു നല്ല ഇരുണ്ടൊക്കെ കിടന്നെങ്കി പെയ്തൊഴിയുന്ന മഴയല്ല കേറേച്ച ഇങ്ങനെ ചിന്ചിനാന്ന് നി ക്കുമ്പോ നമുക്ക് കാണുന്നത് മനസ്സിലാവും പെട്ടെന്ന് ഒഴിയാത്ത ഒരു അങ്ങന ഉം അങ്ങനെ ഇപ്പ ദാ കുറ പക്ഷെ നേരം കൊണ്ടുവന്ന് ഇച്ചിരി ചെറിയൊരു വെട്ടം വേന്ന്
ഉം ആ ഇവിടെ ഇന്ന് ആ അതെ അതെ ഇവിടെ അത് തന്നെ ഇവിടെ തുണി ഒണങ്ങാനുള്ള തെളിച്ചൊന്നും തോർച്ചയൊന്നു ഇല്ല പക്ഷെ വല്യ തണുപ്പില്ലാത്ത പോലെ
ഉം മഴെങ്കി മഴ ചൂടെങ്കി ചൂടല്ലേ എല്ലാ ഒ ഒറ്റ ഇതിലങ്ങ് പൊക്കോണ്ടിരി
അയ്യോ അതെ അതെ കഴിഞ്ഞ ഒരു ഒരു മൂന്നാലഞ്ച് ദിവസം ഒരു ഒരു ഒരാ രണ്ടാഴ്ച മുന്നേ എന്തൊരു വെയിലും ചൂ
അതാണ് പക്ഷേ ഇപ്പൊ മഴ തോഴുമ്പം ആ ഇപ്പൊ മഴ തോഴുമ്പോ അടുത്ത വെൽ ചൂടടിക്ക
ഉം ഇവിടെ അതെ രാത്രിയില് നല്ല ചൂടാണേ പകല് മൊ മഴയാണെങ്കിൽ പോലും രാത്രി കടക്കാൻ പറ്റുന്നില്ല ചൂടാ
ചൂടണ്ടല്ലേ അ തങ്ങി നിന്നിട്ട് വരുന്ന ചൂടായിരിക്കും മേളീ സീറ്റ് ഉണ്ടാ വിട്ടിൽ
അ അതെ സീറ്റിട്ടേക്കുവാ
ആ ന്താലും കുറച്ച് കൊറേണ്ടവായിരിക്കും
ആ എങ്കിലും രാത്രിയിൽ എനിക്ക് എനിക്കാ പൊതുവേ ചൂട് ഇിച്ചിരി കൂടുതല് പക്ഷെ ബാക്കിയുള്ളവർക്ക് വീട്ടിൽ അത്രയും ചൂട് ഇല്ലെന്നാ
ആ ആ ചിലര് നമ്മളെ ശരീര തിന്റെ ഇതനുസരിച്ച് ചിലർക്ക് ഭയങ്കര ചൂടായിരിക്കും എന്റെ ഇളയാൾക്ക് ഭയങ്കര വിയർപ്പാ അവന് ഈ പറഞ്ഞണക്ക് മഴയത്തും ഫാൻ ഇടാതെ കിടന്ന അവൻ വിയർക്കും നമ്മള് തൊട്ട്നോക്കുമ്പോ മ്മളില്ലെ പൊടി കൊച്ചല്ലേന്ന് പറഞ്ഞ് വക്ക് നാല് വയ ട്ടൊള്ള് പൊടി കൊച്ചല്ലെന്നും പറഞ്ഞ് നമ്മള് ചൂടി പോ ച്ചൊക്കെ കിടത്തുമ്പോം അവന്റെ ദേഹവങ് വിയർ ക്കും ഈ കറുത്ത ഉടുപ്പൊക്കെ ആവുമ്പഴെരെ രാവിലെ എണീക്കുമ്പം വിയർത്തിട്ട് ഉണങ്ങുമ്പോ വിയർത്തിട്ട് ആ ഉണങ്ങിയ വയർപ്പ് ഉണങ്ങിയ ഒരു അടയാളം കാണാം
അതെ അതെ ഉം പിന്നെ പിള്ളാര് വേറെ ആള്ക്കാര് സ്കൂളി പോയിട്ട് വന്നോ
ഞാൻ പഞ്ഞില്ലേ ഇന്ന് രാവിലെ മ മഴയായോണ്ട് മൂത്താളും അങ്ങ് മടിച്ചിന്ന് പിന്ന ങാ അത് ഒരു വല്ലാത്തൊരു മഴ അങ്ങ്ഇരുണ്ട് മൂടി അങ്ങ് കെടന്ന് അന്നേരം പിന്നെ ഞാൻ പിന്നെ അങ്ങ് കൊഴപ്പമില്ല പിന്നെ ഓട്ടക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പോ അയാളിന്ന് ഇല്ലാന്ന് പക്ഷെ മഴ പിന്നെ ഉച്ചക്ക് ശേഷം അങ്ങ് ഒറങ്ങി എപ്പോഴാ മഴ പെയ്യുന്നെന്നും കൊറെയുന്നെന്നും പറയാൻ പറ്റാത്തൊരിത് ഉം പിന്നെ നീയിപ്പം ഞായറാഴ്ച നീ ഇന്നങ്ങ് വീട്ടി നിക്കട്ടന്ന് രണ്ടു പേരും കൂടി ഇപ്പൊ അവിടെന്ന് അവരെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നട
അതെല്ലേ ആ ഇവിടെ ഒരാൾ കുഞ്ഞു കുഞ്ഞു മോളുണ്ട് അത് ഉറങ്ങുന്നു മൂത്തയാള് സ്കൂളിൽ പോയി പൊയി
പോയി ഇനിയിപ്പ വരാൻ സമയായില്ലേ
ആഹ് നാലര ആകും വരുമ്പത്തേന്
നാലര ആവും ഇല്ലേ ഇനി വൈകിട്ട് വരമ്പം വല്ലം ങാ ഫുഡൊക്കെ ഉണ്ടാക്കുവോ അതോ കുട്ടിയക്ക് കൊടുക്കാൻ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ